ഹലോ കേകാവോ ടാ
കേക്കാ കേക്കാ അവിടേം കേക്കാവോ
ആഹ കേക്കാം എന്തൊക്കെയുണ്ട് വിശേഷം
സുഖമായിട്ടിരിക്കുന്ന അവിടോ
ആഹ സുഖം ഉം ഊണൊക്കെ കഴിക്കാറായോ
ഇല്ലില്ല ഇവിടെ ഊണാവുന്നതേ ഉള്ളു രാവിലത്തെ നമ്മള് കഴിക്കാനൊക്കെ താമസിച്ച്. രാവിലെ ദോശയായിരുന്നേ അപ്പം പിന്നെ കൊറച്ച് ഉം ആ അപ്പം പിന്നെ ചമ്മന്തിയോക്കെ ഉണ്ടാക്കി എല്ലാരും കൂടി ഇരുന്ന് കഴിച്ചപ്പോഴത്തേക്കിന് താമസിച്ച് ഇന്നലെ മഴയയല്ലായിരുന്നോ അപ്പം പിന്നെ അവിടെ മഴയ ഉണ്ടായിരുന്നോ
ഇന്നലെ ആ ഇന്നലെ രാത്രിയൊക്ക ഇവിടെ മഴയ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന്മഴ പെയ്തില്ല ഉം
ഇവിടെ നല്ല ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു ഉം ഇന്നലെ ഇവിടെ അവിടോ
രീതിയില് വല്യ വല്ല്യ ഇടിയൊന്നും ഇല്ലായിരുന്നു എന്നാലും ചെറിയ രീതിയില് ഉം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
ഹലോ ആഹ് ആ കേക്ക പ്പ കേക്ക പ്പം കേക്ക ഇപ്പ കേക്ക ഉം ഉം ഇവിടെക്ക് ഇപ്പൊ ഇന്ന് ഇപ്പൊ രാവിലെ നല്ല വെയിലായിരുന്നു. ഇപ്പൊ ഇത്രയും നേരം വെയിലുണ്ട്. നല്ല കാലാവസ്ഥ ഉണ്ട്. അപ്പോ നമ്മള് തുണിയൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു
ആഹ് ആഹ്
ഞ്ഞോ
ആഹ് ജോലി ഇന്ന് ഞാൻ തുണികഴുകൾ രാവിലെ നടന്നില്ല. കുഞ്ഞിന്റെ കൂടെ സ്കൂളിൽ പോണമായിരുന്നു പിന്നെ ഞാൻ മിഷീനിനകത്ത് കഴുകുണത് കൊണ്ട് രണ്ടു ദിവസം കൂടിരുന്ന തുണികഴുകുന്നെ ഇന്നലെ കഴുകിയെല്ലാം ഉണക്കി നാളെ ആഹ്
ങാ ഓ രണ്ടു ദിവസം കൂടെ കഴിയ അല്ലേ ആ ശരി ശരി ശരി ഉം പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും അല്ലേ. എല്ലാ ജോലിയും ചെയ്ത് വീട്ടിൽ
ആ അതിന്റെ കൂടെ ഹാ തും കൂടെ അങ്ങ് നടക് ഏതെങ്കിലും ജോലി കുറ വച്ചുകൊണ്ട് ഒരു ജോലി ചെയ്യാനോ പിന്നെ ഉച്ച കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അത് നമുക്ക് അന്നേരം നമുക്ക് ജോലിചെയ്യാന്മടിയാ നമ്മുടെ റെസ്റ്റിങ് ടൈം ആതൊക്കെ
അതെ അതെ അപ്പൊ പിന്നെ നമുക്ക് കൊറച്ചേരം കിടക്കും ഉം പൊ റത്തോട്ടൊന്നും പോവത്തില്ലേ
വൈകുന്നേരങ്ങളിലാണേഎവ്ടേങ്കിലൊക്കെ
ആ ആ അപ്പൊ ഹസ്ബൻഡ് അപ്പം ആ എവിടെയെലും നാട്ടിൽ തന്നെ ആഹ ഓ ശരി ശരി ആ ആ് നമ്മള് പിന്നെ ഞാൻ പിന്നെ മാരീടല്ല അപ്പ പിന്നെ നമ്മൾ പിന്നെ ഫ്രീ ആയിട്ട് കൊറച്ച് ഇതായിട്ട്
ആഹ ആ ആ നമ്മള് പിന്നെ ഉത്തരവാദിത്തങ്ങൾ മണ്ടക്ക്
ങാ എല്ലാം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി അല്ലേ ഉം ഉം നമ്മള് പിന്നെ ജോലി ഏ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് നമുക്ക് നോക്കാൻ വേണ്ടിയുള്ളരിതാണ് ങാ അപ്പൊ അതാകുമ്പോ നമുക്ക് ഇപ്പോഴത്തെ ആ കല്യാണം ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം എല്ലാം ഞാൻ പിന്നെ വീട്ടില് പറഞ്ഞിട്ടുണ്ട് ജോലി കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയാൽ മതി കാണണെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ജോലിയല്ലേ കുറച്ച് ഇവിടെ ആവശ്യമുള്ളത് പണ്ടന്ന് പറയുമ്പോ അങ്ങനൊന്നും അല്ലല്ലോ ഇപ്പൊ ജോലി ഉണ്ടന്നൊണ്ടെ നമുക്ക് കുറച്ചൂടെ ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് ഇപ്പം ആഹ അതെ അതെ സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതി ഷെയർ ആവുമ്പം നമുക്ക് ഇപ്പോഴത്തെ കാലമല്ലേ അപ്പം ലൈഫിലാണെങ്കിൽ എസ്പെൻസ് കൂടി വരുന്ന ഒരു ടൈമും കൂടെ ആയതു കൊണ്ട് ഇപ്പം സ്കൂളില് ഉം കുട്ടികളൊക്കെ ഉണ്ടായ തന്നെ നമുക്ക് പിന്നെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങള്പിന്നെ നമുക്കിപ്പോ വീട്ടിലെ കാര്യ കാര്യങ്ങള്
ആഹ എല്ലാ പിന്നെ സ്ത്രീധനത്തിനെകുറിച്ച് എന്താ അഭിപ്രായം സ്വർണൊക്കെ കൊടുക്കുവോ
ന ഇപ്പൊ അങ്ങനെ താല്പര്യം ഇല്ല സ്വർണ്ണ സ്ത്രീധനോന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുന്നതിനോട് നമുക്ക് വലിയൊരു ഇതില്ല കാരണം നമ്മളിപ്പം ഇരിക്കുന്നത് ഇപ്പ നമുക്ക് അങ്ങനെ സ്ത്രീധനം പൈസ കൊടുത്ത് ഇതാക്കുന്നത് അത്ര ഒരു ഇതായിട്ട് എന്റെ ഒരു അഭിപ്രായത്തി നല്ലതായിട്ട് തോന്നുന്നില്ല ആ ആഹ അപ്പൊ അങ്ങനെ അതുകൊണ്ട് പിന്നെ കൊറച്ചുകൂടെ നമുക്ക് അല്ലതെ നല്ല രീതിൽ അല്ലാതെ നമുക്കിപ്പം സ്ത്രീധനോന്ന് നമ്മള് തന്നൊരു സ്ത്രീധനല്ലേ
അതിപ്പോ അങ്ങനെല്ലേ ആയി ആവുമ്പോ ആണുങ്ങൾ അവരെ വീട്ടി വീട്ടുകാര് ഇതൊന്നും ചിന്തിക്കുന്നില്ല നമ്മുള് പെണ്ണുങ്ങൾ തന്നെ ഇ നമ്മൾ തന്നെ പറയാനാ നമ്മള് തന്നെ ധനം സ്ത്രീ അവർക്ക് ചോദിക്കാ അവര്ക്ക് അവർക്ക് കല്യാണംന്ന് പറയുമ്പോ അവരെല്ലാം നോ നോക്കുന്നുണ്ട് കാശും സ്വർണ്ണവും അപ്പൊ കാറ് ഒരു കല്യാണം അവിടെ ഏറ്റവും കൂടിയ കാറ അവർ ക്ക് വേണ്ടത് ഉം സ്ത്രീധന നിരോധി ചെന്ന എല്ലാം പറയുന്നെങ്കിലും ഒര അറ്റത്തൂടെ സ്ത്രീധനം പണ്ടത്തെേക്കാടി തോനെ വാങ്ങുവാണെന്നാ എന്റെ ഒരു ധാര നൂറും നൂറ്റൊന്ന് പവനും അത വക്ഷങ്ങളും പിന്നെ അത് പോരൻ ഇപ്പ ഇപ്പ ഇറങ്ങിയ മോഡല ഏതാ ആ വണ്ട
അതെ അതെ ഇപ്പൊ അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഈ സാധാരണക്കാർക്ക് നല്ല ബുദ്ധിമുട്ട് ഉണ്ടാകും
ആന്ന് ഇത് കാശുള്ളവര് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കൂ ഞങ്ങ അത് കൊടുത്ത് ഇത് കാണുമ്പം ഒരു ഒരു പാവം പോലും വിട്ട് കെട്ടി നിവർത്തി ഇല്ലാത്തവരും കടം മേടിച്ചും വീട് വിറ്റും ലോൺ എടുത്തും അവരും മക്കളും നല്ല രീതിയിൽ ഇറങ്ങിപ്പോണം എന്നുള്ള ചിന്ത കൊണ്ട് അവരി ഇതേ കൂട്ട് കൊടുക്കുന്നു
അതെ അതെ അതാണ് ഉം ഇപ്പൊ എ
ഏ ഹലോ കേക്കുന്നില്ലല്ലോ ഹലോ
കേക്കാവോടാ
ഹലോ ആ ഇടക്കിടക്ക് കേക്ക ക്ക്ന്നില്ല ടാ ഇപ്പ കേക്ക
ആ ആ എനിക്ക് ന്ന് ഓഫാ ആ ഇപ്പൊ കേക്കുന്നില്ലേ ആ ശരി ശരി ഇപ്പൊ സ്വർണത്തിനെ വെല കൂടുന്ന ടൈമല്ലേ ആ
ആന്ന് ഒരു പാവം വേണോങ്കി ഇപ്പൊ ഒന്നര ലക്ഷ
മ്മ്-പണ്ടൊക്കെന്ന് പറയുമ്പോ ഒരു പവന് പത്തിരുപ രൂപയൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു അന്ന് അന്നൊക്കെ ഇപ്പോ ഒരു പവൻ മേടിക്കണംമെന്നുണ്ടെങ്കിൽ നമ
ആ എന്തോ ഉദ്ദേശത്തിലാണെന്ന്റിയ വയ്യല്ലേ ഈ സ്വർണത്ത്ന് ഇങ്ങനെ വില കൂടുന്ന പണ്ടത്തെ സ്വർണ്ണ ല്ലേ ഇപ്പോഴും പക്ഷെ എന്താ ഇത്ര വില കൂടുന്ന എന്താന്ന് അറിയ വയ്യ പിന്നെ ഈ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങാൻ കഴിവുള്ളൊരു ണ്ട് നമ്മള് പാവങ്ങൾക്ക് അതിനുള്ള നിവർ ത്തില്ലാ ന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങുന്നവരുണ്ട് ഇപ്പം ഏതൊരു സ്വർണ്ണക്കടെല് ചുമ്മാ അങ്ങോട്ട് നമ്മള് പോവുമ്പോ നോക്കിയാലും ഏത് സമയത്തും അവിടെ ആളുണ്ട് സ്വാണകട കാലി ആയി കേടക്ക്‌ന്ന ഞാ തുവരേ കാണ്‌ന്നില്ല ന്ന് വെച്ച ഒര ഒര് കസ്റ്റമർ പോലും ഇല്ല
ആ ഞ ഞങ്ങടെ ഇവിടെക്കെന്ന് പറയുമ്പോ ഒ ര് എന്താ വല്ല ഓണ വിഷുവൊക്കെ വരുമ്പോഴത്തേക്കിന് പല ജ്വാലറികളില് ആൾക്കാര
ആന്ന് ഞാനന്നേ ആലോചിക്ക ഇത്രേയും പൈസ കൊടുത്ത ഇവർക്ക് എങ്ങനെ സ്വർണം വാങ്ങാൻ പറ്റുന്ന എന്തോ വിലയാന്നൊക്കെ ഇങ്ങനെ അമ്മളൊക്കെ ഉള്ള
അതെ അതെ ഉള്ളത് പണയം വെച്ച് റോളേയ്ത് കാര്യങ്ങള് വീട്ടിലേ നോക്കും. മ്മ്-അങ്ങനെയാണ് കൂടുതലും നോ ണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഒരാവശ്യ വരുമ്പോ എടുക്കാൻ ചെല്ലുമ്പം അതിന് ഒ ഇരട്ടി വെലയാ. ഉം പണ്ടോ കുഞ്ഞുങ്ങടെ നൂലുകെട്ടിനൊക്കെ നമുക്ക് സ് ചെറിയ മോതിരോക്കെ കൊടുക്കായിരുന്നു പ പത്തഞ്ഞൂറ് രൂപയൊക്കെ ആവത്തോള്ളായിരുന്നു ഇപ്പം പിന്നെ അങ്ങനെല്ലല്ലോ പ പത്ത് രണ്ടായിരം മൂവായിരം രൂപ വേണം ഒരു ചെറിയൊരു മോതിരം മേടിക്കണം എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങക്ക് അങ്ങനെയൊക്കെ ആ ഇപ്പൊ കാല ഇപ്പ ഇനി
പിന്നെ അന്ന് നൂറ് നൂറ് മില്ലക്കൊക്കെ എഴുന്നൂറ് രൂപ
ഉം ഉള്ളു ഇപ്പം പിന്ന എന്തോരം പൈസയാ നമ്മുക്ക് അതിന് കൊടുക്കണം പ പത്ത് രണ്ടായിരം ഒക്കെ കൊടുക്കണം ഉ കാശ് ഇത് സ്വർണ്ണ ത്തിനൊക്കെ വില കൂടുന്നുണ്ട് മൊ മൊത്തത്തിൽ സാധനങ്ങൾക്ക് വില കൂടുന്നു സത്യം പറഞ്ഞാൽ ഈ പച്ചക്കറികളും കാര്യങ്ങ നമ്മളെല്ലാം വീട്ടില് ഒണ്ട
ആ ആ ആന് ആ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലാത്തൊണ്ട് പിന്നെ നമ്മള് പുറത്തു നിന്ന് ആശ്രയിക്കണം
ആ അങ്ങനെനന്നെ ല്ല ആ കുറച്ചൊക്കെ നമ്മുടെ വീട്ടില ണ്ടാക്കാണ് സൗകര്യത്തിനനുസ രി ണ്ടാക്കുവാണെന്നുടെ കോർച്ചക്കെ നല്ലതായിരിക്കും അങ്ങനെ മ്മ് അപ്പൊ പിന്നെ ക അങ്ങനെ കല്യാണങ്ങള് പൊതുവെ എല്ലാരും പിന്നെ ഇപ്പൊ കൊറേ ആൾക്കാർ സാധാ സാധാരണക്കാരും മറ്റേ മറ്റേ രൻഡ് തായിട്ട് ജ്വലറിയൊക്കെ
ആ ആ റെന്റൽ ജ്വല്ലറി മ്മ് അതൊക്കെ ഇട്ടാല് ഇവര് ചോദിക്കുന്നുണ്ടല്ലോ സ്ത്രീധനം ഹലോ ഹലോ ഹലോ കേൾക്കന്നുണ്ടോ ആ ഇപ്പൊ കേക്കാടാ ആ ആ ആ ഇപ്പ കേ മ്മ്
ഓ ശരി ശരി മ്മ് മ്മ് അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങക്കെ ണെങ്കി അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമക്കും ബുദ്ധിമുട്ടാണ് ഹലോ മ്മ്
ഹലോ പറഞ്ഞോ പറഞ്ഞോ
കാര്യങ്ങള് പിന്നെ ഇപ്പം നമ ക്ക് ഇപ്പോ ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച കൂടെ നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും
ആ നമക്ക് നമ്മടെ സ്വന്തം കാര്യങ്ങള് നോക്കാലോ അവ എത്രാെന്ന് പറഞ്ഞ നമ്മളെ ഹസ്ബന്റ് നമ്മക്ക് നമ്മടെ വീട്ടിൽ ആർക്കും ഒരു പത്ത് രൂപ കൊടുക്കണമെങ്കിൽ തന്നെ നമ്മടെ കയ്യില് ഉണ്ടെന്നുണ്ടെങ്കി അത് കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് പറ്റും നമുക്ക് അവരോട് ചോദിക്കണ്ടാലോ ഉം ഉം ഉം പിന്നെ ആ ഹലോ ആ ഹലോ ഏ റയ്ഞ്ചിന്റെ പ്രശ്നം ഉണ്ടോ
ആ ഉണ്ടെന്ന് തോന്നണു ആ ഇവിടെച്ച് കുറച്ച് പ്രശ്നമാണ് ഹലോ കേക്കുന്നില്ലേടാ
ആ ആ ഇപ്പ കേക്കാം ഇപ്പ കേക്കാം ആഹ ഇപ്പൊ കേക്കാ ഹലോ
ആ ഓക്കെ ആ ആ ആ ആ ശരി ശരി ഹലോ
ആ ക്ലിയറുണ്ട് ക്ലിയറുണ്ട് പറഞ്ഞോളൂ ഹലോ
അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ അതുകൊണ്ട് നമ ക്കിപ്പ ജോലികിട്ടഴിഞ്ഞ് കല്ല്യാണം നോക്കന്നുള്ള ഒരു ഇതെ തൊക്കെയാണ് ഇനിയിപ്പോ ഇപ്പോഴത്തെ കാ ലത്തൊക്കെന്ന് പറഞ്ഞ പഠിപ്പിക്കൻ തന്നെ ചെിലവ് ആവശ്യം കൂടുതലാണല്ലോ കുട്ടികളുടെ കാര്യങ്ങളൾക്കൊക്കെയാണ്
ആണ് ആണ് ഓരോ വർഷം തോറും ഡൊണേഷനും ആ ഫീസ് ഈ ഫീസെന്നും പറഞ്ഞ് ശരിക്കിനും ക്യാഷ് ആവുന്നുണ്ട്
ഉം അതെ ഇപ്പൊ പണ്ടൊ പണ്ടൊക്കെ പറയുമ്പോ നമ്മളൊക്കെ പഠിച്ചന്ന് പു സ്തകത്തിനൊന്നും ഇങ്ങനെ പൈസ കൊടുക്കണ്ടായിരുന്നു ഫ്രീ ആയിരുന്നു ഇപ്പം പിന്നെ പുസ്തകങ്ങൾക്ക് പൈസ കൊടുക്കണം ഉം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ
ആന്നാണ്‌ തൊട്ടേനും പിടിച്ചതിനും എല്ലാം പൈസകൊടുക്കണം അതാണ് അവസ്ഥ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പെൻസിലിനു രണ്ട് രൂപയൊക്കെ ഒള്ളാരുന്നു ഇപ്പം പെൻസിലിനൊക്കെ അഞ്ച് രൂപ ആറ് രൂപ എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കൂടി ഉം
ആ സാധനങ്ങളൊക്കെ നമ്മക്കിപ്പോ ജോലി അപ്പൊ
ഉം
ക്കെന്ന് പറയുമ്പോ പണ്ടൊക്കെന്ന് പറയുമ്പോ നമ്മള് ഒരു ബുക്ക് ഒരു ബുക്കിന് തന്നെ നല്ല കട്ടി കാണും ഇപ്പൊ ബുക്കൊക്കെ മേടിച്ചാലും കട്ടി വലുതായിട്ട് കാണത്തില്ല
ആഹ പേപ്പറും കൊള്ളത്തില്ല ജറ പേപ്പറ നാൽപതു രൂപക്ക് ഒരു
ഉം പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ നമ്മള് കൊടുത്ത കഴിഞ്ഞാല് അവരുടെൽ നി ക്കത്തും വില്ല ബുക്ക് ഇപ്പോഴത്തേത്
ആ എളുപ്പം ഒരു മായ്പിനേ ഉള്ളൂ ഒരു ഒന്ന് മായക്കുമ്പോ തേന അത് കീറുവാ
ആ അതെ അതെ ഉ ഉ ഉ എല്ലാരും ആ അതുകൊണ്ട് പിന്നെ ഇപ്പ കട്ടിയ ഉള്ളത് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല പൈസയാവും പിള്ളേരുടെ കാര്യത്തില് ഉ അപ്പൊ പിന്നെ ബായികൾ ഇപ്പൊ പിന്നെ കൊറെ ഉം ബായ്
പിള്ളോര് ചോദിക്കുന്നവര് ഒരു കട്ടറെ ക്കാണെങ്കിൽ സാധാ കുറിന്റെ കൂട്ട് ഒരു മോഡൽ എന്തെങ്കിലും ഒരു തലയും കൂടെ വയ്ക്കുമ്പോൾ അതിനമ്പ്
അമ്പരു അതെ അതെ ഉ പിള്ളേർക്കൊക്കെ നമ്മളൊക്കെ ആണെങ്കിൽ ചെ ചെറിയ റബർ ചെറിയെ ക
ആ ഒരു റബ്ബർ കൊണ്ട് നമ്മൾ ഒരു വർഷം അല്ലെ ഇത്ര നാൾ വേണ പോലും നമ്മൾ കൊണ്ടുപോക തീരത്തുമില്ല ഇതൊക്കെ ഒരു റബ്ബറുമേടി ആഹ നാളെ അതുകൊണ്ട് കളഞ്ഞിട്ട്
ഉം ഉം തുടച്ചു മായ്ച്ച് നമ്മൾ ഉപയോഗിക്കായിരുന്നു ഇപ്പഴത്തെ പിള്ളേരെ ഒരു ദിവസം നി ക്കത്തില്ല
എവിടെ ഒരു ഒരു ആ ഒരു ദിവസം കൊണ്ടുവന്ന് പെൻസിൽ പിറ്റേനത്തേക്ക് ഇല്ല അടു പുതിയ പെൻസിൽ എടു ഉം എന്നാ ശരിയടാ ഞാൻ പോയി ചോറ് കൊടുത്തിട്ട് വരട്ട് ഹസ്ബൻഡ് ഒണ്ട് ആ